ഹലോ
എന്ത വണ്ടാ
ഹലോ കേക്കത്തില്ലേ
ആഹ കേൾക്കാലോ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ
അ എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖായിട്ട് ഇരിക്കണോ മക്കളൊക്കെ സ്കൂൾവിട്ടൊക്കെ വന്നില്ലേ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ആഹ ഞാൻ കയ്ഞ്ഞു സ്കൂളൊക്കെ വിട്ട് വന്നു ഇ പഠിക്കാൻ വിടിരുത്തണം മദ്രസക്ക് വിട്ടേക്കണോ ഉം
പഠിക്കാന എങ്ങനെയുണ്ട് പുതിയ ക്ലാസൊക്കെ ആവുമ്പോഴത്തേക്കും
ആും പിക്കരു പാടാണല്ലോ പുതിയ ക്ലാസക്കെ എരുുമമ്പോം ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞാ എല്ലാ കൂട്ടുകാരെയും മാറ്റും പുതിയ പുതിയ കൂട്ട കൂട്ടുകളാണ് പിള്ളേർക്കള്ളത് അപ്പം പിന്നെ
ഒമ്പത്തിലിയേക്കണേ അപ്പൊ അവന്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറ്റമായിരുന്നു
അതെല്ലേ അപ്പൊ എങ്ങനെ പഠിക്കണു
എങ്ങനെ പഠിക്കണന്ന് വെച്ചിട്ടുണ്ടെങ്കി അവര് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് നോട്ട് കൊടുത്തിട്ടുണ്ടേ ർ ഈ ഫോട്ടോ സ്റ്റാറ്റ് പോലത്തെ ഒരു കുറച്ച് നോട്ട് കൊടുത്തിട്ടുണ്ട് അത് വെച്ച് പഠിച്ച അത് പഠിച്ചു കഴിഞ്ഞു പിന്നെ ഹലോ ല്ല ആ ആി സി ബി എസ് ഇക്ക് ഹിന്ദി ഇല്ലല്ലോ
എന്നാല
ആഹ അപ്പൊ ഇപ്രാവശ്യം ഹിന്ദി വേണെന്നും പറഞ്ഞു എങ്ങനെ കേസൊക്കെ നടക്കുവ അതുകൊണ്ട് ഈ പിള്ളേർക്ക് ഭയങ്കര പാടാ
ആ
ഹിന്ദി വേണോ വേണ്ടോന്നുള്ള അതിങ്ങനെ കൊറച്ച് പഠിക്കും കുറച്ച് പഠിപ്പിക്കൂല എന്നും പറഞ്ഞ അങ്ങനെ ഇവിടെ വന്നിരുന്നിങ്ങനെ പറയും മൊത്തം സിലബസ് മാറ്റവാ
അല്ലേ
അടുത്ത വർഷമാകുമ്പോ അടുത്ത വർഷത്തേക്കും മാറ്റുവാന്ന് പറഞ്ഞു പത്തിലൊക്കെ പത്തിലൊക്കെ ആവുമ്പോഴാണല്ലോ പിള്ളേർക്ക് പാടു വരണത്
ഉ പ്ളേറ്റിലേക്ക് ഇടാൻ പാടില്ലായിരുന്നാ
സ്റ്റേറ്റിലേക്ക് വിടണം എന്നൊക്കെ ഓർത്തിരുന്നാ പിന്നെ നടന്നില്ല പിന്നെ അങ്ങനെ പോട്ടെ എന്നും പറഞ്ഞ് വിട്ടു
ഉ പത്തൊക്കെ ആകുമ്പോം ഭയങ്കര പാടല്ലേ ഒരു പരീക്ഷകളൊക്കെ വരുമ്പം
ആ സി ബിഎസ് ഇയുടെ ആവുമ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞു കഴിയുമ്പോൾ പ്ലസ് ടുവിന് അഡ് ഇത് സ്റ്റേറ്റിൻ്റെ അഡ്മിഷൻ കൊടുത്ത ശേഷം സി ബി എസ് ഇക്ക് എന്തോരം മാർ കൊണ്ടല്ല അവർക്ക് കിട്ടുള്ളൂ
ഉം ഞങ്ങളാണെലും പ്ലസ്ടു ഒക്കെ കമ്പ്യൂട്ടറാ നോക്കി അതുകൊണ്ട് ഒത്തിരിപേര് തോറ്റിട്ടൊക്കെണ്ടന്ന് പറയുന്നത് കേട്ടെ
ആ കമ്പ്യൂട്ടർ വാല്യൂവേഷൻ ആയിരുന്നുന്ന് പറഞ്ഞത്
കൊറവായിരുന്നു പിള്ളേർക്കൊക്കെ
ആ മാർക്ക് കുറവായിരുന്നു. പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയില്ല. എന്നൊക്കെ പറയണു.
തിന് നല്ല മാർക്ക് വേണല്ലോ.
പക്ഷെ നല്ല ഏ നന്നായിട്ട് നന്നായിട്ട് പഠിക്കണ പിള്ളേർക്ക് അനുസരിച്ച് മാർക്ക് കിട്ട് ആ
പറഞ്ഞല്ലോ മാർക്ക് കുറവാ എന്നും പറഞ്ഞണ്ട് ടൊ ഫുൾ എ പ്ലസ് കി ട്ടാത്തൊരു കൊച്ച് അങ്ങനെ അതൊക്കെ ഒരു ഭയങ്കര ഒരിതാല്ലേ.
ഉം
ഒരു ഒരു മാ ഒരു എ പ്ലസാ പോയുള്ളു എന്നിട്ട് ആ കൊച്ചാണ് ആത്മഹത്യ ചെയ്തത്.
പക്ഷെ ആ കൊച്ചിന്റെ ഒക്കെ ഒരു ഇതന്ന് പറഞ്ഞ ഒരു ഭയങ്കര ചിന്താഗതി എന്റെ പത്താം ക്ലാസിലെ മാർ ക്കൊന്നും അല്ലല്ലോ ഒരു മാർക്ക്ന്ന് പറയണത്. നമ്മുടെ ഭാവി നിർണയിക്കുന്ന ഒന്നും അല്ലല്ലോ.
അല്ലല്ല
പ്രതീക്ഷിച്ച മാർക്ക് കിട്ടില്ല അ ചിലപ്പോ പേരന്റ്സ് തന്നെ അതിനെ ഇതാ ക്കിതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നണത് കാരണം ആ ഒരു മാർക്കൂടെ അത്രയും കിട്ടിയല്ലോ ഒരു സംതൃപ് പ്തി ആ കൊച്ചിന് കൊടുക്കുവായിരുന്നെങ്കില് കൊച്ചിന് ചേർത്ത് പിടി ആ വിഷ വിഷമം ഉണ്ടാവും നന്നായിട്ട് പഠിക്കണതു കൊണ്ട് ആ കൊച്ചിന് വിഷമം ഉണ്ടാവും കിട്ടില്ലന്നാ ന്നെള്ളെ പക്ഷെ അത് മതി എന്നുള്ളതിൽ പേരൻസ് ആ കൊച്ചിനെ ചേർത്ത് പിടിക്കേണ്ടതായിരുന്നു.
അങ്ങനെയെങ്കിൽ ആ ആത്മഹത്യ നടക്കുല്ലായിരുന്നു. ഇത് ചിലപ്പോ കുറ്റപ്പെടുത്തി കാണും. ആ ഒരണ്ണത്തിനു പോയോണ്ട്.
അതന്നെ അങ്ങനെയുള്ള ചില മാതാപിതാക്കൾ ഒണ്ടല്ലോ.
ഒണ്ടൊണ്ട്
എന്റെ വീട്ടിലെ കൊച്ചിന് പ്ലസ്ടുവിന് മാർക്ക്, ഫുള്ള്മാർക്കൊന്നില്ല എന്നാലും അത് അവറേജ് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ.
അതേല്ലേ
അത് നമ്മൾ മാർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കു കൊ ച്ചിന അത് ചേർത്ത് പിടിച്ച് അത് മതി എന്നുള്ള ഇതിൽ ഞമള് ഞങ്ങള് ചുമ്മാ ഒരു കേക്കൊക്കെ മേടിച്ചങ്ങ നെ ആഘോഷിച്ചു.
ഉം അങ്ങനെ തന്നെ പിള്ളേര് പിറന്ന വീട്ടില് കുറ്റപ്പപെടുൻ മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുമ്പം. ആ വിഷമം കിട്ടാത്തിനുള്ള വിഷമം സ്വാ സ്വാഭവികമായിട്ട് അവർക്ക് കാണും.
കാണും.
അതിന്റെ ഇടയ്ക്ക് മാതാപിതാക്കൾ കുറ്റം കൂടെപ്പെടുത്തുമ്പം പിള്ളെർക്ക് ചെലപ്പം പിടിച്ച്നിക്കാൻ പറ്റൂല്ല.
പറ്റൂല അത് തന്നെ! അതാണല്ലോ? കൊഴപ്പം.
ഉം
ക്ഷെ എല്ലാവരും. ഈ കൂടുതലും ഈവിധംന്ന് പറയണത് ഒരു ക്ലാസിൽ ഒരു കുട്ടിനെ വിട്ടു കഴിയിമ്പോഴെക്കും. നമ്മള് മോളെ കൊച്ചിനെ വിട്ട് കഴിയുമ്പോഴത്തേക്കും. ഈ ഒരു മാ മാർക്ക് കാണിച്ച് കഴിയുമ്പത്തേക്കും ടെസ്റ്റ് പേപ്പറിനായാൽ പോലും. മാർക്ക് കാണിച്ചും ഫുള്ള് മാർക്ക് ഇല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരനെ ചോദിക്കുവയാണ്, അവന് എത്രയാ മാർക്ക്. അപ്പ അവന് ഇവനേക്കാളും മാർക്കാണ് കണ്ടോ അവ നെ കണ്ട് പഠിക്ക്, കണ്ടോ? പഠിക്കണ കൊച്ചാ. അപ്പഴ അപ്പ അതിന താരതമ്യപ്പെടുത്തുന്ന തന്നെ അത് ചെള്ളാണല്ലോ. ഒഹോ പിള്ളേർക്ക് ഒരു മനസ്സിനൊരു ഇത് മാറ്റിക്കളയുവല്ലോ ആപ് പഠിക്കാനുള്ള ഇതും പോകും. മറ്റേ കൊച്ചിനോടൊരു വിരോധം പോലെ ആയി മാറും. അങ്ങനെയെക്ക്
ആഹ് ശരിയാ പിൾ ആ പഠിക്കുന്ന കുട്ടികൾക്ക് വതാ മറ്റേ പഠിക്കുന്ന ആഹ് ന്ന കുട്ടികളോട് പിള്ളേർക്ക് വിരോധം വരും അങ്ങനെ ഒരെ ഇതിലേക്ക് തെറ്റ്കളിലേക്കൊക്കെ പിള്ളേര്
പിരിയാത് ആഹ് അത് തന്നെ.
കാര്യല്ലാന്നും പറഞ്ഞ്
പക്ഷെ നമ്മള് തീരെ പോയി പോയി കഴിഞ്ഞാ അയിന്റെ ആ ഒരു ഇതിലേക്ക് നമ്മൾ കേറ്റി കൊണ്ടുവരാനാ നോക്കേണ്ടത് അല്ലാണ്ട് അവരെ വഴക്ക് പറഞ്ഞോണ്ട് ഒ ഒരിക്കലും നമ്മൾ ഒരു ഉയർച്ചയിലേക്ക് എത്തി എത്തിപ്പെടില്ല ഈ പണ്ട് കാരണോമ്മാരൊക്കെ പറഞ്ഞ ഉന്തി മരം കേറ്റരുത് ന്നുള്ള ആ ഒരിതാണല്ലോ എന്തോരും കേറ്റിയാലും കേറൂല എന്നുള്ള ഒരിതാണല്ലോ
ഇത് നമ്മടെ മക്കളെ എല്ലാവരും തന്നെ ഉയർത്തി പിടിക്കാൻ നോക്കണം. ഒരിക്കലും താഴെ അല്ലാതെ ഉം അവരുടെ കഴിവ് കൊണ്ട് അവര് അ ആഹ് അവരുടെ ആ മാർക്ക് മേടിച്ചല്ലോ എന്നുള്ള തൃപ്തി വരുത്തണം.
വരുത്തണം അതെന്നെ പിന്നെ മക്കളും നോക്കണം മാക്സിമം പഠി ക്കാനായിട്ട് നോക്കണം ഇപ്പൊ ഫോണും അങ്ങനെ പല പല ഇതൂണ്ടല്ലോ അപ്പം അവരും ചിന്തിക്കണം ചിന്തി
ത് നമ്മള് താന്നൊട് നമ്മ് നമ്മുടെ മനസ്സ് മനസ്സിലാക്കാ പിള്ളേര് പഠി ക്കാനും ഇ ഇന്താ ത്തറോട്ടിക്കും ഇപ്പത്തെ പിള്ളേര്ക്ക് മൊബൈൽ മതിയല്ലോ ആഹ് അപ്പൊ പിള്ളേര് ഇപ്പ ആഴത്തിലേക്കാണല്ലോ.
ആ കൊറോണ വന്നതോടെ പിള്ളാരുടെ പകുതി ഇത് പോയി.
വന്നത് കൊണ്ടാണ് പിള്ളേരു മൊബലിലേക്ക് അഡിക്
അഡിക്റ്റായത് പക്ഷേ ആ ഒരു രു സോഷ്യൽ മീഡയാന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കുവാണേ നല്ലരു കാര്യാ പക്ഷേ പിള്ളേര് മിസ്‌ ച്ച്യൂസ് ചെയ്യോല്ലോ അത്
ആഹ് അവിടെണ്ട് ആര് എല്ലാർക്കും അവനവന്റെ കൈ മുമ്പില് തെറ്റ് കാണുമ്പം അ അപ്പറും ഇപ്പറും നോക്കൂലാ
നോക്കൂലാ ഒരു തെറ്റ് സംഭവ അത് എന്തെങ്കിലും ഒരു ഇനിപ്പോ എന്തായാലും ഒരു പ്രണയം ആയാലും വന്ന് കഴിയുമ്പതേ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർക്ക് കണ്ണില്ലല്ലോ
തെറ്റിലേക്ക് എടുത്തെ ആണ് ഇപ്പൊ ഒണ്ടായത് കര കയറേണ്ട പിന്നെരു ഇതാ. ഉത്തരവാദിത്തം വരുമ്പം ആഹ് പിന്നെ അത് പാടായി വരും.
ആഹ് അതാണ് കാര്യം ചാടി കഴിഞ്ഞാ പിന്നെ കേറാനും ഇപ്പൊ ഒരു ഈ മദ്യവും മയക്കുമരുന്നും എല്ലാം ആ ഒരു ഇതാണല്ലോ ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാ രക്ഷപ്പെട്ട് വരണെന്ന് ചിന്തിക്കണ പിള്ളേര് അപൂർവം ആണല്ലോ
അത് നമ്മള് ന സൂക്ഷിക്കുക അല്ലാതെ അതിന്റെ അപ്പറത്തോട്ടൊന്നും ഇല്ല. എല്ലാവരെയും നന്നാക്കാൻ സാധിക്കൂല അവനവൻ അവനവന്റെ മക്കളെ ചേർത്ത് കൈയില് പിടിച്ച് അവ അ അ ഇത് ഞാനാ എന്നുള്ള ചിന്തയില് മക്കളാന്ന് പറഞ്ഞു നിക്കാതെ ഞാൻ തന്നെയാണ് മ എന്നൊള്ള രീതിയില് ചെയ്യുക. ചിന്തിച്ച് അങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ച് കൊണ്ടു പോവാ അല്ലാതെ ഇതിന്റെ അകത്ത് വേറെ പോം വഴിഒന്നുല്ല. അല്ലാതെ മക്കളെ വഴക്ക് പറഞ്ഞ് തല്ല് കൊടുത്തിട്ടൊന്നും കാര്യൊന്നുല്ല. ഏ തെറ്റ് കണ്ടാ ചൂണ്ടി കാണിക്കണം കിട്ടാതെ അത് മക്കൾക്ക് തിരുത്തി കൊടുക്കണം ഉത്തരവാദിത്യം മാതാപിതാക്കൾ നന്നായിട്ടുണ്ട്. ആ ഏത് തെറ്റും കണ്ടിട്ട് കണ്ണട കാര്യമല്ല തെറ്റ് കണ്ടാ തെറ്റാണ് മക്കള വാസല് ആദ്യം പറഞ്ഞു നോക്കണം. സാധിച്ചില്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വാത്സല്ലത്തോടെ നമ്മൾ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു കൊടുക്കണം എന്നാലേള്ളൂ ആഹ് എന്നാലേ ഉള്ളു ഇത് നമ്മള് നുക്ക് ഒക്കെ നമ്മടെ മക്കള കയ്യിലേക്ക് പിന്നെ കിട്ടുകയുള്ളു
ആഹ് ആ സ്നേഹത്തിലൂടെ അവരെ തോൽപ്പിക്കാൻ പറ്റുള്ളു പക്ഷെ അടിക്കോ ഇ അങ്ങനെ ശ്വാസ അടി കൊടുക്കുന്തോറും അവർക്ക് ആ ഒരു വാശിയും ഇതിങ്ങനെ കയറി വരുയുള്ളു
അല്ലെങ്കിൽ കാര്യങ്ങള്പറഞ്ഞ് മനസ്സിലാക്കി അത് തിരുത്തി കൊടുക്കണം തെറ്റാണ് മോളെ ഇന്ന കാരണം കൊണ്ട് ഇന്നത് തെറ്റായിരുന്നു ഏഹ് എന്നല്ല എപ്പോഴും നമ്മള് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കണം എന്നാലും നമ്മളെ മക്കക്ക് കണ്ണ് തുറക്കയുള്ളൂ അല്ലെ മക്കളുടെ കണ്ണും നമ്മളുടെ കണ്ണും എപ്പോഴും അടഞ്ഞിരിക്കും ചിന്തിക്കാനുള്ള ഇത് കൊടുക്കും നമ്മള് സ്വയം ചിന്തിക്കാനുള്ള അവസരം കൊടുക്ക നമ്മള് ചെയ്ത് തെറ്റായിരുന്നുള്ള മക്കൾക്ക് ചിന്തയിട്ട് കൊടുക്കണം അപ്പൊ ആഹ് ആദ്യം ബോധ്യം കൊടുക്കണം പിന്നെ മക്കള് നിന്ന് ചിന്തിക്കാനുള്ള നമ്മൾ അതുപോലത്തെ വാക്കുകൾ പറയണം ഇതുപോലെ നമ്മള് ചൂണ്ടിക്കാണിക്കണം അപ്പൊ മക്കൾക്ക് അതിൽ നിന്നും ആഹ് ചിന്തിക്കും ഒറ്റക്ക് നിക്കുമ്പോ എങ്ങനെയായാലുംആരും എല്ലാരും ചിന്തിക്കും ആ ചിന്തകളില് ഞാൻ ചെയ്ത തെറ്റ് എന്തായിരുന്നുന്ന് മക്കൾ സ്വയം മനസ്സിലാക്കുമ്പോൾ അവിടെ മാറ്റം ഉണ്ടാവുള്ളൂ
മാറ്റം ഉണ്ടാവുള്ളു ഇന്നത്തെ പക്ഷെ പണ്ടത്തെ കാലത്തേക്കാളും ഒരുപാട് ചിന്ത ചിന്താഗതിയും പിന്നെ അവർക്ക്ത് ഒരു കാര്യം എന്താണെന്ന് അറിയാനുള്ള ആ ഒരു മാധ്യ മാധ്യമങ്ങളും എല്ലാം അവർക്കടെ മുമ്പിലുണ്ടല്ലോ
ആഹ് ഉണ്ട്
തുമ്പിലുണ്ട് എന്തായാലും
അതൊക്കെ മനസ്സിലാക്കുവാെണങ്കിൽ ഇപ്പം മക്കള് ആരും ആരും തെറ്റ് ചെയ്യൂല പക്ഷെ ആ ഒരു സെക്കൻ്റത്തെ നമ്മുടെ ബോധമില്ലായ്മയാണ് നമ്മുടെ തെറ്റിലേക്ക് പോണത്
പോണത് തീർച്ചയായിട്ടും
എന്താ ഇന്നെന്ത നമുക്ക് നമ്മുടെ തെറ്റിലേക്ക് ചാടും അതുകൊണ്ട് നമ്മള് അത് തെറ്റ് ചെയ്യാതെ നമ്മള് പരമാവധി പിടിച്ചു നിർത്താനുള്ള സ്വയം മനസിലാക്കണം ഇത് ചെയ്ത ഇന്ന തെറ്റാണ് ഇന്ന തെറ്റാന്നുള്ള
തെറ്റാ ആ അതു തന്നെ പക്ഷെ ഇത് ആരും അങ്ങനെ കൂടുതൽ ചിന്തിക്കണില്ല അവനവന്റെ സുഖം അത് മാത്രമാണല്ലോ നോക്കണത്
ആ തന്നെ എന്നും സുഖം തേടി നടക്കും ആ സുഖത്തിനാണ് അതിപ്പൊ ഈ ലഹരി ലഹരി ആണെങ്കിലും സുഖമാല്ലോ ആ കുറച്ചു നേരത്തേക്ക് അവര് ആ ഇതിലേക്ക് മതി മറന്ന് നിക്കുവല്ലേ ആ ഒരു സുഖത്തിന് വേണ്ടിയല്ലേ അവരെന്താ മാത്രം ആൾക്കാരെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്
സ്വന്തം ജന്മം തന്ന പിതാവിനെയും മാതാവിനെയും സഹോ
അതേ കുറച്ചു കഴിഞ്ഞ് വിളിക്കാവേ
ആഹ് എന്നാ ശരി എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ